ക്കെയാ വിശേ
നല്ല വിശേഷം
ഉമ്മ എന്തോ കല്യാണെല്ലാം കല്യാണത്തിലെല്ലാം പോയിന്ന് പറയുന്നത് കേട്ടല്ലോ
ആ കല്യാണത്തിനൊക്കെ പോയിരുന്ന്
ആ ഞാനെ ഇന്നാള് മെസേജയച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തോ കല്യാണം ത്തിന് പോയി
ആഹ് ക കല്യാണ ത്തിന് പോയി കല്യാണത്തിനൊക്കെ പോയി വല്യ കല്യാണായിരുന്ന്
ആണല്ലെ ഇപ്പത്തെ കല്യാണങ്ങളെല്ലാം വെല്യ കല്യാണം തന്നെആന്ന്
ആ നല്ല പുതിയ വസ്ത്രൊക്കെ എടുത്ത്
ആഹ് എല്ലാര്ക്കും എടുത്തിട്ടുണ്ടാവും അല്ലേ
ആ എല്ലാർക്കും ആ കുട്ടിയെക്കും ഇൻക്കൊക്കെ എടുത്ത്
കുട്ടികൾക്കെല്ലാം ആം അത്യാവശ്യം നല്ല പൈസയായിട്ട്ണ്ടാവല്ലോ ഇപ്പൊ ഒരു കല്യാണം വന്നിട്ടുണ്ടെങ്കി എന്തൊരു ചെലവാ നമ്മളെ കുടുംബത്തിലെ കല്യാണാ ആണെങ്കിലും ആ കുടുംബത്തിലെ കല്യാണ ആണെങ്കിലും പുറത്തത്തെ കല്യാണ ആണെങ്കിലും എല്ലാം നമ്മക്കു നമ്മള് വരവിനനുസരിച്ചിട്ട് നമുക്ക് ചെലവ് അതിനേക്കാളും കൂടുതലല്ലേ വരവ്ത്രയും വരുന്നില്ലല്ലോ നമുക്ക് പൈസ പക്ഷെ നമുക്കാ നമ്മളാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊന്നും വേണ്ടാന്ന് വെക്കാനും നമുക്ക് പ റ്റുല അതാന്ന് വല്യ പ്രശ്നം ഉം
വേണന്ന് പറഞ്ഞണ്ടേ തിരക്കൂട്ടി ഇപ്പോ പിന്നെ എല്ലാർക്കും വേണ്ടി എടുത്ത് അപ്പൊ പിന്നെ ഞാ എനിക്ക് മാത്രം എത്ര എടുത്താലും ഇവര് എല്ലാരും തിരക്ക് കുട്ടും അപ്പൊ പിന്നെ കുട്ടിയാക്ക് പോയി ഇനക്കൊക്കാണ്ട
ഈ കു കുട്ട്യകണെങ്കിൽ ഇപ്പം വസ്ത്രധാരണത്തില് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അവർക്ക് അവരുേതായിട്ടുള്ള ഓരോരോ തീരുമാനങ്ങളാണ്
ആ പിന്നാണെങ്കിലോ നല്ല വിലയുണ്ട്
ആ അതെ നല്ല വിലയു ഉണ്ട് ഈ ഇവര് വാങ്ങുന്ന കുപ്പായങ്ങളോ ഇപ്പോ ഒന്നും ഒരു ഇതില്ലാത്ത കുപ്പായങ്ങള നമുക്ക് പുറത്തൊന്നും പോയിട്ടുണ്ടെങ്കിൽ നേരാ വണം നോക്കി നടാകാൻ വേണ്ടി പറ്റാത്ത രീതിക്കുള്ള കുപ്പായങ്ങളാ ഒന്നിനും കു ട്യക്ക് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഇതു ഇല്ല ഒരി വക്ഷള തരോ ഇല്ല എന്ത് ഡ്രസ് ഇട്ട് നടക്കാന്നുള്ളൊരു ആ അതെ
അവരെ വസ്ത്രം കണ്ടാ ഞമ്മൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇട്ട് കാണ ഇന്റെ കൂടെ വരാൻ പറ്റൂല്ലന്ന് പറ പിന്നിത് ആവിടെ ഓലാണ് ഇതൊക്കെ തന്നണ് ഇപ്പത്തെ ഫഷനന്ന് പറഞ് ഓല് ഇട്ട്
അത് അത്യാവശ്യം അവര്ക്ക് നല്ല ഭംഗിയിണ്ടാ കുഴപ്പഇല്ല ഇപ്പൊ നമുക്ക് ഓരോരോ ആൾ ക്കര് ശരീരം ഓരോരോ രീതിക്കല്ലേ അപ്പൊ നമ്മക്ക് അത്യാവശ്യം തടിയൊന്നും ഇല്ലാത്ത ആളാനെങ്കിൽ അത്യാവശ്യംനമുക്ക് ഏത് ഡ്രസ്സ്‌ട്ടാ ആയിനൊട് അങ്ങ് ചെരും നമ്മുകൊന്നും ശരി നമ്മടെ ശരീരഭാഗങ്ങൾ അങ്ങനെ വൃത്തികെടായിട്ട് തോന്നൂല പക്ഷെ ചില ആൾക്കാരെ ശരി നല്ല തടിച്ച ആൾക്കാരെല്ലാം അവര് ഇടുന്ന ഓ അവര്ക്ക് തന്നെ തോന്നണം നമ്മൾ ഇടുന്ന ഡ്രസ്സ് കൊറ ച്ച് മോശആണ് നമ്മളെ ശരീരഭാഗങ്ങളെല്ലാം കൊറച്ചുരി ഇതായി നിൽക്കുന്നുണ്ട്
ഞാനും മോ വേറെ മറ്റേ ഫാഷൻ ഡ്ര ഡ്രസ്സ് അങ്ങനത്തൊന്നും ഞാൻ ഇടലില്ല ഞൻ ചുരിദാറ് മാത്ര ഇടലുള്ളൂ
ഫാഷൻ ഡ്രസ്സ് ഇടുന്നുണ്ട് പ്രശ്നൊന്നുഇല്ല പക്ഷെ നമ്മ ക്ക് ആ നമ്മക്കറിയാ നമ്മളെ ശരീരം കുറച്ച് ബുദ്ധിമുട്ടായി നിൽക്കുന്നില്ലാന്ന്
ഏ കുറച്ചോരു തടി കുറച്ചൊരു തടി ഉണ്ട് അപ്പൊ എനിക്ക് തോന്നും ഞാനിട്ടാൽ എനിക്കത് ബോറാണ് മടി ആനക്ക് മറ്റുള്ളവരെ മുന്നില് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചുരിതാറ് തന്നെ ഇടല്
നമ്മള് ചുരിദാർ ഇട്ട് ശീലിച്ച അവർക്ക് വേറെ ഒരു ഡ്രസ്സും നമുക്ക് ചേരാത്ത പോലെ നമുക്ക് തോനും ഞാനും ഇടക്ക ഇങ്ങനെ ഇതുപോലെ് എന്റെ ചങ്ങാതിമാരിലും പഠിക്കുന്ന സമയത്ത് ചങ്ങാതിമാരിൽ നിർബന്ധിച്ചിട്ട് ഒരു പ്രാവശ്യം പാന്റും പിന്നെ ചെറിയ ഷോർട്ടും നമ്മള് ഇവിടുന്ന് നമ്മളെ റൂമിൽ നിന്ന് ജസ്റ്റ് നമ്മൾ മാറി നോക്കിയിണ്ടായിരുന്നു പക്ഷെ പറ്റുന്നേ ഇല്ലായിരുന്നു കാരണം നമ്മക്ക് നമ്മളെ ശരീരത്തെ അങ്ങനെ ഒരു കോലത്തിൽ കാണാനേ പറ്റുന്നില്ല നമ്മളെ പ്രശ്ന ളായിരിക്കാം പക്ഷെ എവിടെയും കാണു എല്ലാം മറ
മക്കളൊക്കെ പറയയിട്ടാ ഉമ്മച്ചി അങ്ങനെ അത് ഇട്ടോളി ആ ഡ്രസ്സ് ഇട്ടോളി എന്താ ആ ഡ്രസ്സ് ക്കെ വാണ്ടെ ഇട്ടണ്ടെ ഒരിഷ് ചുരിദാർ മാത്രം ഇടാ പക്ഷെ ഞമ്മക്ക് അത് അങ്ങനെ കഴൂല ചുരിതാറ് മാത് അ തന്നെ എനിക്ക് തോന്നു ഇന്ക്ക് ചുരിദാറാണ് എന്റെ ശരീരത്തിനോട്ത് യോജിക്കുന്നത് വെച്ചിട്ട് ഞ
അതെ അതാന്ന് നമുക്ക് തോന്നുന്ന സമയത്ത പിന്നെ എന്താ വെച്ചാല് നമ്മളീ കോ ഫസ്സൽ അത്യാവശ്യം നല്ല വൃത്തിക്കടിച്ചിട്ട് നമ്മളെ ശരീരത്തോട് ചേർന്ന് കിടക്കും ഒരു വൃത്തികേടുംല്ല പിന്നെ അതുപോലെ തന്നെ ഷാളെല്ലാം നല്ല വൃത്തി കിട്ട നമ്മൾ ഒരു ശരീരം ആകും മ
ആഹ് കാണോ അങ്ങനെൊന്നുമല്ല നല്ല രീതിൽ ആഹ് ശരിയാണ്
അതെ പിന്നെ നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിചെട്ത്തോളം ഞാനിപ്പോ പാല് കൂടെ കൊടുക്കാന്തൊ ടങ്ങുവാണ് അത് ട്ട്യേള് ള്ളോണ്ട് പാല് കൊടുക്കാൻ തൊടങ്ങില്ലോ അപ്പൊ എങ്ങനെയാണെങ്കിലും നാളെ നമ്മള് അളവ് കൊറച്ചൊന്ന് വെല് പ്പ ണ്ടാവു ല്ലോ അപ്പൊ നമുക്ക് ഭയങ്കര
താ ശെരിയാ.
ചാമേണ്ടിട്ട് അങ്ങനെള്ള സാഹചര്യം നമ്മള് തന്നെ മനസ്സിലാക്കണം നമ്മള് തന്നെ നമ്മളെ ശരീരത്തൊന്ന് ഒതുക്കു ചെയ്യണം. പക്ഷെ മോഡേൺ ഡ്രസ്സ്‌ മോശാന്നൊന്നും ഒരിക്കലും പറയില്ല കാരണം
അല്ല ചെലവർക്ക് നല്ല രസം ണ്ടാവും ഇട്ട് ഇട്ട് ത ഒരു ശീലമായവര്ക്ക് നല്ല രസംണ്ടാവും കാണ പക്ഷെ ഞമ്മക്ക് ഞാന് ഇതേമായ്രി ഒരു ഡ്രസ്സ് ഇട്ടിര്ന്ന് അപ്പൊ അവര് പർണ് കുട്ടിളൊക്കെ പർണ് നല്ല രസണ്ട്ന്ന് പഷ് ഞമ്മക്കത് തോന്നാണ്.
അത് നമ്മക്ക് അത് ചെയി അതെ നമുക്കത് സ്വീകരിക്കാ വേണ്ടിട്ട് കൊറച്ച് ബുദ്ധിമുട്ടുള്ളോണ്ടാണ് ആ പ്രശ്നം വെര്ന്നത്. പക്ഷെ ന്താറിയോ? പിന്നത് നല്ലെ നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും പാ നമ്മളെ ജീൻസും ചെറിയ ഷോർട്ട് ടോപ്പും പിന്നെ അതുപോലെ അതിന്റെ കൂടെ ഒരു ഷോ
പിന്നെ ഞൻ എത്രോ കണ്ട്ക്ണ് നല്ല നല്ല മോഡല് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കാണ്ട് നടക്കണത് എത്രോ ആ എത്രോ ആൾക്കാര് അങ്ങനെ ട്ട് പോണത് ഞാൻ കണ്ടിര് ന്ന്ക്ണ്.
ആഹ് ഞാനല്ലേ ഇങ്ങനെ വായി നോക്കി നിക്കും നമ്മള് ഒരു സൗന്ദര്യം കണ്ടയ്നേടാ നമ്മള് തന്നെ നന്നായിട്ട് ആസ് സ്വദിക്കല്ലോ ശെരിക്കും പെങ്കു ട്ട്യേകെന്നെ നന്നായിട്ട് വേറൊരു പെൺകുട്ടീനെ ആസ്വദിക്കാൻ വേണ്ടി കഴിയും ആ. ഒര് രീതിക്കൊന്നല്ല എന്നാലും അയ്യോ നല്ല ഭംഗിണ്ട് നമുക്കത് ഒരുങ്ങി പോവണ്ടി പറ്റ റ്റ്ന്നില്ലെങ്കി നമ്മൾ ആ ഒരു സൗന്ദര്യം മറ്റുള്ളവരിൽ ആസ്വദി
ആഹ് ഞാനും അങ്ങനെ തന്നെണ് മറ്റുള്ളവരെങ്ങനെ നോക്കിക്കു അവരെ ട്ടാ ഡ്രസ്സൊക്കെ ട്ട്കണല്ലോ അപ്പൊ ഇൻകൂട്ടാലും കൊഴപ്പൊന്നും ണ്ടാവൂല്ലലെ ന്ന് വിചാരിക്ക. ക്കും പക്ഷെ എവിടെ ഞ ഞമ്മക്ക് ഇടാനൊരു താണ്.
നമ്മളെ ശരീരത്തിലേക്ക് അതിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടീട്ട് നമ്ക്ക് സാധിക്കൂല കാരണം നമ്മളെ മനസ് സ് അതിന് സംമ്മതിക്കൂല മ്മള അങ്ങനെ വളർന്ന വന്ന സാഹചര്യം ആയതു കൊണ്ടായിരിക്കാം. പഷെ ഇപ്പത്തെ കുട്ട്യേക്ക് ഏതായിരിക്കും എല്ലാത്തിനോടും
ഇപ്പ ഇങ്ങനെ അടിക്കണ ആളാര്ന്നു ടൈല ഗൾഫിലൊക്കെ അവടെ ടൈലറണ് എന്നിട്ടു. പ്പ പലെ മോഡലും അന്നൊക്കെ അടിച്ചു കൊണ്ടോ അന്നൊക്കെ അന്നന്നെ ഇൻക്കൊരു മടിയ്ള്ള ആളാണ് ഇടാനിങ്ങനെ ഇത് ഇതൊക്കെ ഇട്ടാല് എന്തേ വി ചാരിക്കോ കുട്ടിളെന്തേ വിചാരിക്കോച്ച്ട്ടൊക്കെ, പിന്നെ അങ്ങനെ ഇപ്പോ അങ്ങനാണ്ട് ഇട്ണാണ്.
പക്ഷെ ഇപ്പത്തെ കുട്ട്യേൾക്ക് അങ്ങനൊരു വിചാരെല്ല ആരെന്ത് ന്ത് വിചാരിച്ചാലും കൊഴപ്പല്ല ഞമ്മക്ക് ഏഹ് നല്ലത് തോന്ന നമ്മള് ഇടുംന്നൊള്ളു അതെല്ലാരെ ഈ കുട്ട്യേക്ക് എല്ലാര്ക്കും നല്ല അഭിപ്രായങ്ങളാട്ടോ അവര്ക്ക് അവരെ ജീവിതത്തെ പറ്റിട്ടില്ലേ ഭയങ്കര നല്ല അ ഭിപ്രയാ. നമ്മളെല്ലാം പണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട്ണ്ടെങ്കില് എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നമ്മളത് എടുത്ത് പഠി അത്രമാത്രേള്ളൂ. പക്ഷെ ഇപ്പത്തെ കുട്ടിയോളെല്ലാം പ്ലസ് ടു മുതലേ എന്ത് പഠിക്കണം എന്ത് ഇതാക്കണം. പക്ഷെ നമ്മള് പൈസ കൊടുക്കണംന്ന് മാത്രം. അവരി ഇതൊരു പഠിക്കണംന്ന് പറഞ്ഞാ നമ്മളതിന് പൈസ കൊടുക്കണം ക്കണം ന്ന് മാത്രെ ഒള്ളൂ ബാക്കിയെല്ലാം അവര് തന്നെ തീരുമാനിക്കൂ അതുപോലെ
ആഹ്. അതുപോലെ പെൺകുട്ടികളെല്ലാം കല്യാണം വന്നഴിഞ്ഞിട്ട്ണ്ടെങ്കില് പെൺകുട്ടിളെന്നെല്ലം തീരുമാനിക്കും ഹൽദി വാണം മഞ്ഞ കല്യാണം വേണം, ചോപ്പ് കല്യാണം വേണം, സംഗീത് വേണം, ഏഹ് അരിക്കുത്ത് വേണംന്ന്
ത്തൊക്കെ പോയി. എന്നിട്ട്പ്പം അരീ കുത്തും ഇപ്പ വേറെ എന്തൊക്കെ ഒര് സൈസ്
ആഹ് അതെന്നെ എല്ലം വേണം കുട്ട്യേൾക്ക് എല്ലം വേണം എല്ലാരും ഒരി എന്ന സ്വപ്നലോകത്താണ് ശെരി ജീവിച്ചോണ്ടിരിക്കുന്നേ ഇതിനെല്ലോണം പൈസ നമ്മളിങ്ങനെ രക്ഷിതാക്കള് കൊടുത്തോണ്ടേരിക്കണം. അവരെ കാര്യങ്ങളെല്ലാം കറക്റ്റ്ക്ക് നടക്കും ചെയ്യണം നമ്മളെ കാര്യങ്ങളെല്ലം ഞമ്മ അവരെ കാര്യങ്ങളെല്ലാം വളരെ നമ്മള് ചെയ്തും കൊടുക്കണം അതാണ്
ഇപ്പം പണ്ടത്തെ പോലെ ല്ലാ ആദ്യൊക്കെ ഞമ്മളൊക്കെ പഠിക്കാനും ഇതിനൊക്കെ കൊറഞ്ഞ കാശ് മതി. പൈസിണ്ടാക്കാം. ഇപ്പ കുട്ടിയേളെ പഠിപ്പിക്കാന് നല്ല പൈസ വേണം.
ഹ്മ്മ് അതന്നെയാണ് പ്രശ്നം വരുന്നേ, പഠിപ്പിക്കാനും പൈസ വാണം കുട്ട്യേളെ വളർത്താനും പൈസ വേണം അവരിക്ക് ടു ഏഹ് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ വേണം. എല്ലാത്തിനും പൈസാണ് ഇപ്പ എല്ലത്തിനും നല്ല പൈസല്ലേ നമ്മക്ക് കിട്ട് ട്ടുന്ന വരവിന്റെ അത്രേ അല്ലല്ലോ നമുക്ക് ചെലവ് വരുന്നത്. ചെലവ് വരവിന്റെ ഇരട്ടിയല്ലേ നമ്മളെ കയ്യിന്ന് ചെലവായി പോകുന്ന്ണ്ട്.
നല്ല പൈസ വേണപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞി ട്ടും കാര്യല്ല, കുട്ട്യാളിം പറഞ്ഞിട്ട് കാര്യല്ല സാധനത്തിന്റെ വെല അങ്ങനേണ്.
ഹ്മ്മ്, പിന്നെ കുട്ടികളാഗ്രഹവും കൂടുതലല്ലേ നമ്മളെല്ലാം പണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ത എന്താ വെച്ചാ കിട്ടിയത് കൊണ്ട് നമ്മള് അടങ്ങി ഒതുങ്ങി കൂടും പക്ഷെ ഇപ്പത്തെ കുട്ട്യോൾക്ക് ഭയങ്കര ആഗ്രഹങ്ങളാ എല്ലാ കാര്യ ത്തിലും. പത്താം ക്ലാസ്സ് കഴിയുന്നേന്റെ മുമ്പ് തന്നെ അവർക്ക്
കാര്യത്തിലായാലും ഓൽക്ക് പലേത് വാണം അത് വാങ്ങണം ഇത് വാങ്ങണം അങ്ങനെയാണ്. വ ഇനിപ്പ വസ്ത്രത്തിന്റായാലും ആ മോഡല് വാണം ഈ മോഡല് വാണം അതൊക്കെവേണം. നമ്മള്ന്നറയ്ണത് ഇള്ളത് ഇട്ട്കാണ്ട് ഇള്ളത് തിന്ന് പോണ ആൾക്കാരേര്ന്ന്.
ആഹ് പക്ഷേ വേറെഒര് കാര്യം എന്താറിയോ ഇവര്ക്ക് ഈ പത്താം ക്ലാസ്സെല്ലാം കഴിയുന്നേന്റെ മുമ്പ് തന്നെ ഇവര്ക്ക് മൊബൈല് വേണം
എന്നിട്ടോ ഇതില് അവടെ വഴിതെറ്റുന്ന കുട്ടിയേളെത്രയാന്ന് അത് അവരിക്കൊരു ബോധോല്ലാ അവരാ ഒരു പ്രായാനല്ലോ, അവര് പത്ത് പതിനഞ്ച് വയസ്സ്ന്ന് പറയുമ്പോഎന്തറിയാം അവര്ക്ക് ജീവിതത്തിന്റെ അർത്ഥങ്ങളൊന്നും അറിയാണ്ടല്ലേ അവര് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതിലൊര് ഒരാളെ കണ്ട് ഒര് ഏഹ് അ മനുഷ്യര്ന്ന് പറഞ്ഞാതന്നെ ഓപ്പോസിറ്റ് ആയിട്ട്ള്ള ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികായ്ട്ടൊരിഷ്ടം തോന്നും. പക്ഷെ അത് നമുക്ക് വെർതി ക്കാനുളള ആ ഒര് പ്രായം എത്താത്ത സ്ഥിതിക്ക് നമ്മള് ശെരിക്കും പറഞ്ഞാ ഈ കുട്ട്യേൾക്കൊന്നും മൊബൈല് വാങ്ങി കൊടുക്കേണ്ട ആവശ്യല്ല
ഇല്ല, ഞാൻ പറിം ഇവടെ മോളോടൊക്കെ പറിം പ്പ പ്ലസ് ടു കഴിയാതെ ഫോണ് കൈക്കല് തരൂലാന്ന്. മൊബൈലൊന്നും വാങ്ങി തര് മേനിഞാന്ന് ഞാന് മോളോട്ങ്ങനെ പറയും അപ്പൊ. മോളറിം അഹ് എന്താ പത്ത് കഴിഞ്ഞാലൊക്കെ കുട്ട്യാളെ കയ്യില്ണ്ടല്ലോ അപ്പ ഞാ പർഞ്ഞ് പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞാ തന്നെ ഞി ഫോണ് തരോന്ന് പറയാൻ പറ്റൂല ചെൽപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഫോണ് കിട്ടൊള്ളു അർഞ്.
അതെ ശരിക്ക് പർഞ്ഞാ ഒരു കണക്കിന് അതാ നല്ലത്. പക്ഷെ വേണങ്കിൽ അവര് അത്യാവശ്യം ഇപ്പ എല്ലാ കുട്ട്യോക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ കാര്യങ്ങള് അറിയണെങ്കി നമ്മളെ മൊബൈല് എടുത്തോട്ടെ അവര്. നമ്മളെ കൺമുമ്പിൽ വെച്ചിട്ട് അവര് നമ്മളെ ഏഹ് സാന്നിധ്യത്തിൽ അവരിര്ന്ന് കളിച്ചോട്ടെ അവർകെ എത്രവേണെങ്കിലും നമ്മളെ കണ്മു
അങ്ങനെ ഓല്ക്ക് വേണ്ട അവർക്ക് സ്വന്തായിട്ട് വാണം
ആഹ് സ്വന്തായിട്ട് വേണം സ്വന്തായിട്ട് വേണന്ന് പറയുന്ന് നമ്മള് അങ്ങനെ ആരെ തെറ്റിദ്ധരിക്കൊന്നും അല്ല എല്ലാ കുട്ട് ട്ട്യോൾ ഒരുപോലെയല്ലാന്ന് നമുക്കറിയാംപക്ഷെ നമ്മളെ എപ്പോഴും നമ്മളൊരു കണ്ണ് അവരേൽ വേണം. കാരണം അവര്. ആഹ് അങ്ങനെ ആവാനുള്ള ഒരു ചാൻസ് ഇണ്ട് അതു കൊണ്ട് നമ്മൾ എത്രയോ ന്യൂസ് കേ കുന്നതാണ് ഫേസ്ബുക്ക്ന്നും.
ആഹ് ഇവടെ മോളെ ഞന് ഇന്റെ കൂടെ തന്നെ ഇര് ഇര്ത്തികാണ്ടാണ് ഓളോട് ഞാ പറിം ഇൻ്റെ മുന്ന് തന്നെ നോക്ക്യാ മതി ഫോണ് ഇവടെ തന്നെ ഇ നാ മതിയോടാക്കും പോവര്ത് അറിം. ങ്ങട്ട ഓളങ്ങനെ എന്റെ മുന്ന്ന്നന്നെ ഇര്ന്ന്ങ്ങാണ്ട്
അല്ല അവര് ആരെട്ത്ത് എന്ത് ആരെട്ത്ത് അവര് ചാറ്റിയ്ന്ന് ആരെട്ത്ത് അവര് സംസാരിക്കുണുള്ള കാര്യം നമുക്കറിയണന്നില്ല പക്ഷെ നമ്മളെ സാന്നിധ്യം ഉണ്ട്ന്ന് അറിഞ്ഞാൽ തന്നെ അവര് ആ ഒരു തെ ലേക്ക് പോവൂല അവർക്ക് അവര് പേടിയിണ്ടാവും നമ്മളെ കൺമുമ്പ്ന്നവരടുത്ത് സംസാരിക്കാനല്ലാത്തിനവർക്കൊരു പേടിണ്ടാവും പിന്നെരു കാര്യം എന്ന് പറഞ്ഞാൽ ചാടേണ്ട പിള്ളേരാണെങ്കിൽ എങ്ങനെയും ചാടും നമ്മള അതിന് വഴിയ ഒരുക്കണം എന്നില്ല നമ്മള മൊബൈല് മേടിച്ച കൊടുക്കണൊന്നില്ല പണ്ടത്തെ കാലത്ത് ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ
ഇന്നാൽ ആയിക്കോട്ടെട്ടോ ഞാനേ പിന്നെ വിളിക്കണ്ടട്ടോ
ആഹ് ശരി ശരി ഓക്കെ എന്നാല് ശരി